ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. ഇവിടെ രാവിലെ മുതലേ മഴയാ.
ആഹ് ആണല്ലേ ഇവിടെപ്പം ഇന്ന് മഴയൊന്നുല്ലട്ടോ ഇന്നലെ നൈറ്റ് ഒക്കെ നല്ല മഴ പെയ്ത് ണ്ട് പക്ഷേ ഇപ്പം മഴൊന്നുല്ല ഇപ്പം മക്കളൊക്കെ പറ്ഞ്ഞയ്ച്ചു മഴ ഇല്ലാത്തത് തന്നെ മക്കളെ സ് സ്കൂൾക്ക് പറ്ഞ്ഞയ്ക്കാൻ എന്തോ ഒരു ഇതാണ് മഴണ്ടാകുമ്പം നമ്മക്ക് ഭയങ്കര ടെൻഷൻ ആണ്. പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോളെ ആഹ് നട് ന്നാ പോവാ നടന്നാണ്ട് വിടെ വല്ല്യ ദൂരല്ലൃ എന്നാലും. പിന്നെ ഈ കുട്ടികളും ബാഗൊക്കെ നനഞ്ഞ് ക്ലാസ്സിലൊക്കെ ഇരിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ആഹ് കൊട ഉണ്ടെങ്കിലും കോട്ട് ഉണ്ടെങ്കിലൊക്കെ. ആഹ് അതന്നെ ഡ്രസ്സൊക്കെ നനയും പിന്നെ മൾക്ക് അത്ര ശ്രദ്ധിയണ്ടാവൂലല്ലോ ഒര് വെള്ളത്തിലൊക്കെ കളിച്ചാവും ചിലപ്പോ. പോവാ ഇവിടെ തൊട്ട ബേക്കിൽ തന്നെയാണ്. മൂന്ന് അഹ് ക്ലാസ്സിലാണ് ഒരാൾ വല്യ മൂന്ന് ക്ലാസ്സിലാണ്.
ആഹ് ആഹ് ആഹ് ആഹ്.
ഒരാള് രണ്ടാം ക്ലാസ്സില് അതിന്റെ തൊട്ട് താഴെയുള്ളത് അല്ല മൂന്നാളുണ്ട് മൂന്നാളുണ്ട്.
അഹ് അത് ശരിയാ ആഹ്.
ആ അതെ അപ്പൊ അവിടെ എന്താണ് മക്കളൊക്കെ പോയോ ആ ഒരാൺകുട്ടിയാണ് രണ്ട് പെൺകുട്ടികളാണ് ചെറുത് പിന്നെ ഇതുപോല അംഗൻവാടിയിലാണ് ഇപ്പോ ഇ മൂന്നര വയസ്സായിട്ട്ണ്ട് ചെറുതിന് അപ്പൊ ഈയിടെ ഒരു ടൈമിൽ എല്ലാരും പോയി കഴിഞ്ഞിട്ട് നമ്മള് ഓരോ പണികളാവും അല്ലെങ്കിൽ ഇതുപോലെ എന്തേം വർക്ക് ക്കായിട്ട് ചെയ്തൊണ്ടിരിക്കും ഇനിപ്പോ ഒരു നാലര വരെ ഫ്രീ ആണ്
അത് ശരിയാ ഇവിടെ ഇവിടെ എനിക്കൊരു അഞ്ചു വയസ്സുള്ള മോളുണ്ട് പിന്നെ ഒന്നര വയസ്സുള്ള ഒരു മോളുണ്ട്
ആഹ് ശെരി അപ്പൊ അഞ്ചുവയസ്സുള്ള ഇങ്ങനെ യു കെ ജി, എൽ കെ ജി, പോവ്ണ്ടാവല്ലോല്ലെ
യു കെ ജില്
ആഹ് യു കെ ജില് എത്തിട്ട്ണ്ട് അപ്പം അവർക്ക് അവര് പോയിട്ടുണ്ടാവും ചെറുത് കൂടെ ഉണ്ടാവും
മോക്ക് ഒരാഴ്ചയായിട്ട് ഭയങ്കര ചൂടും ഷർദിനും ആഹ് അഹോക്കെ ആയിട്ടിരിക്കും ആഹ് വയ്യാതിരുന്ന ഇപ്പൊ ഓക്കെയാ
ആർക്ക് ആഹ് റെസ്റ്റ് ഇടുത്തിട് നല്ലോം റസ്റ്റ് കൊടുക്കി അതുപോലെ പിന്നെ നല്ലോം വെള്ളം കുടിക്കാൻ പറയാ പനിച്ചിട്ടുണ്ടായിരുന്നൊ? എന്താപ്പോ വോമിറ്റിംഗ് ഒക്കെ വരാൻ കാരണം ഫുഡിൽ എന്തെങ്കി
അതെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് ആഹ് വൈറൽ പനി സ്കൂളിൽ നിന്ന് കിട്ടിയതാ
അതാല്ലെ അത് ഈ സ്കൂളിൽ കുട്ടികളിപ്പൊ പനിച്ചാലും ഒരു ദിവസം അല്ലെങ്കി രണ്ടു ദിവസം കഴിഞ്ഞാ മക്കള് വെരാണ് കാരണം അവരെ ദേഹത്ത്ള്ളെ അണുക്കള് മൊത്തത്തില് പോയി കഴിയൂല അപ്പോഴേക്കും മക്ക മക്കള് സ്കൂൾ വന്നാ വേറെ കുട്ടികൾക്ക് വെ പിന്നിം കിട്ടാണത് വേറെ കുട്ടികൾക്ക് അങ്ങനെ അങ്ങനെത് ക്ലാസ്സില് ആഹ് അതാണ്
ഡോക്ടർ നല്ല പറഞ്ഞത് അതെ ആഹ് സ്കൂള് തുറ ന്നതെ ഒള്ളു പിന്നെ മഴക്കാലവും കൂടെ അല്ലേ
മയക്കൂല ആഹ് അതാണെ ആഹ് നമ്മള് ഫുഡും പിന്നെ, വെള്ളവും ഒക്കെ നല്ല തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കൊടുത്തേക്കാ എന്നാലും കൊടെ കുറെക്കെ നമ്മളും ശ്രദ്ധിക് പിന്നെ ബാക്കിള്ളതൊക്കെ അസുഖം വരുമ്പോ ഇപ്പൊന്നും ചെയ്യാൻ പറ്റൂല്ലല്ലോ നമ്മള് അ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാന്നല്ലാതെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റ്ണത് വരാതിരിക്കാൻ നോക്കാ
പനിക്കൂർക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചാണ് ഇപ്പ ഞാൻ കൊടുക്കുന്നത് അതെന്തെങ്കിലും അവൻ ഉണ്ടെങ്കി അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച്
അയ്ക്കോട്ടെ പിന്നെന്ന് പർഞ്ഞാ ഈ നമ്മള് ഈ മരുന്ന് കൊടുക്കുമ്പോ അത് മൊത്തത്തില് കൊടുത്ത് തീർക്കണം അല്ലെങ്കില് മക്കക്ക് ഈ അണുക്കള് മൊത്തായിട്ട് നമ്മുടെ ദേഹത്തിന്ന് പോവുല ഈ മക്കക്കായാലും നമ്മക്കായാലൊക്കെ നമ്മളൊക്കെ എന്താ ചെയ്യാറ്? മരുന്ന് കഴിച്ച് കഴിഞ്ഞാല് അത് ഇപ്പൊ ഓൾറെഡി ഇപ്പോ ഇംഗ്ലീഷ് മ ഇതൊക്കെ ആകുമ്പോ പെട്ടെന്ന് അത് റിസൾട്ട് വെരും രണ്ട് ദിവസം കൊണ്ട് ചെലപ്പോ പെട്ടെ ത് മാറും പക്ഷെ പിന്നെ മരുന്ന് കൊടുക്കൂല പിന്നെ വീണ്ടും ആണുക്കള് നശി ക്കാതെ വന്നിട്ട് വീണ്ടും തിരിച്ച് ആഹ് പനി വീണ്ടും വെര്യാണ് ഒരാഴ്ചക്കുള്ളിലായിട്ട് വീണ്ടും തിരിച്ച് വെരും അപ്പ ആഹ് തര്ന്ന മെഡിസിന് മൊത്തം തീർക്കണം കൊടുത്താട്ട്
അതെ നമ്മളാണെങ്കില് അങ്ങനെന്നെ. സത്യം രണ്ടു ദിവസം കഴിയുമ്പോ നമ്മുടെ അസുഖം മാറുമ്പോ നമ്മൾ ആഹ് മരു
ആഹ് പിന്നെ ഇത് എപ്പളാ നോക്കാന്നറിയോ അടുത്ത അസുഖം വരുമ്പോ നോക്കും അത് മൊത്തത്തില് നമ്മള് തീർന്നാലും അതായത് ചെലപ്പോ കുട്ടിക്ക് ഏകദേശം ഒക്കെ ആയിട്ട് ഇണ്ടാവും എന്നാലും ആഹ് മരുന്ന് അവര് എഴുതി തന്നത് നമ്മള് കൊടുത്ത് തീർക്കണം അത് അണ്ക്കള് മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ നശിക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കണംന്നാണ്. അങ്ങനെ ഡോക്ടേഴ്സ് തന്നെ പറയല്ലോ? പക്ഷെ നമ്മളത് ചെയ്യൂല ആഹ് അതെ അതെ ശെരിയാണത് പിന്നെ സൗണ്ടൊക്കെ മാറാൻ വേണ്ടി ട്ടെ ചോമക്കെണ്ടങ്കിലും നല്ലാ പിന്നെ ലേഹോ അല്ലെങ്കില് ഇതുപോൽത്തെ ഒറ്റമൂലിക്കെ ഇണ്ടാവോല്ലോ? കുട്ടിൾക്ക് അതൊന്നും കുട്ടികൾ കുടിക്കൂല്ല അതാണ് പ്രശ്നം ചെറിയ നമ്മളെ ഇഞ്ചി അതുപോലെ ചെറിയ രണ്ടുള്ളി വെളുത്തുള്ളി, അതുപോലെ നമ്മുടെ തുളസിന്റെ എല ഇതൊക്കെ ഇട്ടാട്ട് നല്ല വെള്ളത്തിൽ നല്ല പോലെ തളപ്പിച്ചിട്ട് ആഹ് വെള്ളം ആറിട്ട് കൊടുക്കാ അത് ര മൂന്ന് നേരം കൊടുത്താലും മക്കക്ക് ചൊമേ അങ്ങനെയൊക്കെണ്ടെങ്കിലൊക്കെ റെഡിയാവും.
ഇത്പ്പോ ചൊമെ ഉണ്ടടാ. ചൊമെ ഉണ്ടായത് കൊണ്ട് ഞാന് ആ ഒരു ഇത് ചൊമയുടെ മരുന്നും പിന്നെ. ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇഞ്ചിട്ട ആഹ് സിറപ്പ് കൊടുക്കുന്നേ. എന്നിട്ട് ഇഞ്ചിയിട്ട വെള്ളം കൊടുത്തപ്പോ എന്നോട് പറയുന്നേ എ
ആഹ് വേണ്ട അതാണ്., ശരിയാണ് മക്കള് കുടിക്കീല്ല. കാര്ണം അതിന്റെ സിറപ്പ്ന്ന് പറയുമ്പോ അതില് അവര് എങ്ങനെ ആയാലും ചെറിയൊരു മധുരം വരും. ഒരു മധുര്ത്തിന്റെ ടച്ച് വരും. കാരണം കുട്ടികൾക്കാവുമ്പോ സെറപ്പില് ഒരു മധുരം ഇ ണ്ടാവൊല്ലോ. അപ്പൊ അവര് എന്നാലും ഒരു ചെറിയ കയ്‌പും ചമർ എന്നാലും, മക്കളെ പിടിച്ച് വെച്ച് കൊടുത്താല് കുടി ക്കും. പഷേ ഇഞ്ചി വള്ളൊന്നും അവര് തീരെ കുടിക്കൂല.
അവര് കുടിക്കത്തില്ല. ഞാനിവിടെ പാടുപെടുക കടന്ന് പനിക്കൂർക്കയുടെ മ എലേടെ ടേസ്റ്റ് ആമ്പോ പിന്നെ വല്ല്യൊരു
ആഹ് അതെ ആഹ് അതെ അതെ ഇഞ്ചിക്കൊരു എരിവ് പോലാണല്ലോ. അല്ല പിന്നെ നല്ല ചുക്ക് കാപ്പില്ലേ. ചുക്കു കാപ്പി നമുക്ക് പൊടിയന്നെ കിട്ടുന്നുണ്ടല്ലോ ഇപ്പോ റെഡിമെയ്ഡ് ആയിട്ട് അത് വെള്ളത്തില് ചൂടാക്കി ട്ട് അങ്ങനെ കൊടുക്ക. നല്ല തളപ്പിച്ചിട്ട് ഒരു പൊടിണ്ട്.
ടേസ്റ്റ് വ്യത്യാസം വന്നാ ഒന്നും കുടിക്കില്ല, ഇതിപ്പോ എന്താന്നറിയാവോ ഇയാ ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെറും പച്ച വെള്ളവാ.
ആഹ് പച്ചവെള്ളം. ആ വെള്ളത്തിന് തളപ്പി ച്ചാറിയത് എങ്ങനെ ആയാലും മക്കക്ക് അത് കൊട്ത്താ പെട്ടെന്ന് മൻസ്സിലാവും. തെളപ്പിച്ച് ആറി തൺപ്പിച്ച് കൊട്ത്താലും. മക്കള് പറയും ഇത് പച്ചള്ളല്ലല്ലോന്ന് ശരിയാണത്.
അതുകൊണ്ട് ഭയങ്കര ഒരു വിവോ
ആഹ് ആ അതെ മഴക്കാലക്കെല്ലേ ഞാനൊക്കെ ഇവിടെ നമ്മള് ദാഹശമിനിണ്ടല്ലോ നമ്മള് ഏ നെറം മാറ്ണെ നല്ല റോസ് കളർലൊക്കെ കിട്ടണ ദാഹ ശമിനി അറിയോ ഒരു ആഹ് അതെ അത് അതാക്കി കൊടുത്തുട്ടോ ഒരൂസം സ്കൂളിലേക്ക് അപ്പ ഇന്നോട് പറി തെന്ത്‌ ജ്യൂസ് ആണോച്ച്ട്ടോ ആ ജ്യൂസാണ്ന്ന് വിചാരിച്ച് കുടിച്ചാ മതിയറിട്ടോ. എന്നിട്ട് ഞാനതന്ന് സ്കൂള് പറഞ്ഞച്ചിട്ട് അതതേപോലെ ഇങ്ങോട്ട് കൊണ്ടന്നക്കാ. ഇതെന്താമ്മ വേറൊരു ചൊയ വ്യത്യാസം ഇതിന് വേറൊരു ടേസ്റ്റാണല്ലോ. ഞക്ക് പച്ചവെള്ളം മതിയറിഞ്ഞ് അയില് ഞാ പർഞ്ഞ് ഞാനൊക്കെ സ്കൂൾലൊക്കെ പഠിക്ക്ണ കാലത്ത് ഇന്ക്ക് ഒക്കെ അങ്ങൻത്തെ വെള്ള ക്ക് കൊണ്ടാവാൻ ഇഷ്ടായ്രുന്നു. കാരണം രസായിരുന്നല്ലോ കളറ് കളറ് മാറിയ വെള്ളക്കാവുംമ്പോ സ്കൂൾക് ക്കെ കൊണ്ടോമ്പോ കുട്ട്യാൽക്ക് കൊട്ക്കാനൊക്കെ ഇവനതേപോലെത് തിര്ച്ച് കൊണ്ടന്ന്ണ്.
അത് മാത്രമല്ലടാ അതിനൊരു ടേസ്റ്റ് വ്യത്യാസ നല്ലൊരു ടേസ്റ്റ് അല്ലേ ഇതിനൊക്കാെ നമ്മടെ മക്കക്കൊന്നും അത് പഠിക്കത്തില്ല.
ഇല്ല മക്കക്ക് പിടിക്കത്തില്ല. അത് അത് ന്ന് കൊർച്ചിട്ടാ മതി ന്നാ തന്നെ നല്ലൊരു കളറൊക്കെ കിട്ടല്ലോ ക്ഷെ രസാണേ.
എനിക്കിഷ്ട്ടാണ് അയിന്റെ ടേസ്റ്റ് പഷേ ഞാനന്നരം ഇവിടെ എനി ക്ക് വേറെ തെളപ്പിക്കണം മ ക്ക്‌ വേറെ തെളപ്പിക്കണം. ഒന്നാമത് ഗ്യാസിന് വെല കൂടി കെടക്ക്ന്ന്.
നമ്മള് മാക്സിമം പണി കൊറക്കാനല്ലേ നോ ക്കുള്ളു. കാര്ണം നമ്മളന്നെ എടുക്കണല്ലോ ഇതൊക്കെ ശരിയാണ്.
ഞാനര്ന്നു വലുതാ വലുതായിട്ട് ബലം പിടിക്കത്തില്ല. ഞാനന്റെ ആഗ്രഹങ്ങളൊക്കെ എന്നോ ഒതുക്കൂ. അവറ ആഗ്രഹങ്ങൾ മുന്നി വിക്കട്ടെന്ന് വിചാരി
അത് പിന്നെ ഈ മക്കള് പോയിക്കഴിഞ്ഞാ പിന്നെ നമ്മളെന്താ ചെയ്യാ ഇങ്ങക്കിപ്പ ചെറിയ കുട്ടിൻണ്ടായിട്ട് അതന്നെ അവക്ക്ള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഒന്നര വയസ്സ്ള്ള ആള്ണ്ടല്ലോ. ഞാനൊക്കെന്താറിയൊ ഉച്ചേക്ക്ള്ള മാക്സിമം ദിവസം ചെലപ്പോ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും രാവിലത്തെ ഫുഡ് ട്ടോ അല്ലെങ്കില് വെറും കഞ്ഞിയെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഞാന് മാക്സിമം അങ്ങനെ ചെയ്യാറ്. കാരണം നമ്മളൊറ്റക്കാണ്. അപ്പ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്നാത് ഒതുക്കും. ഇള്ള ടൈമില് കൊർച്ചേരം ഒന്ന് കെടക്കാന്നോ അല്ലെങ്കി കൊർച്ചേരം എന്തേം വർക്ക് ചെയ്യാന്നോ വന്നാ പിന്നെ തൊടങ്ങി വീണ്ടും യുദ്ധം.
ആഹ് അയ്യോ ഇവിടെ അത് തന്നെ സത്യം പറയലണ്ടോ രാവിലെ തൊടങ്ങുന്ന ക്കലും അതേപോലെ ബഹളം വെക്കലും എല്ലാമാണ് ഞാൻ തമ്പുരു മോള് സ്കൂളിൽ പോയാലും എനിക്ക് ആഹ് റസ്റ്റ് ഇല്ലല്ലേ ഇള
ഇല്ല ഇല്ല
ഇളയാള് ഭയങ്കര വികൃതിയ
ആഹ് അവളെ കാര്യങ്ങളൊക്കെ നോക്കണം ഒന്നര വയസ്സന്ന് പറയുമ്പളേ ഭയങ്കര ഒരു ടൈംമാണല്ലോ അല്ലെ എവിടെ പിടിച്ചാ കിട്ടൂല
എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അതൊന്നും വെച്ച് കളിക്കത്തില്ല നമ്മളിങ്ങനെ എടു. ത്തൊണ്ട് നിന്നിട്ട് നമ്മളെല്ലാം ജോലിയും ചെയ്യണം.
അങ്ങനെയാണല്ലേ നമ്മൾ ഈ ചെറുപ്പത്തിലുണ്ട് കുട്ടിള്ങ്ങനെ കിട ട്ട ആഹ് കിടക്കണ പ്രായത്തിൽ ചെലപ്പോ എവിടെങ്കിലുക്കെ വിരിച്ച്. കെടത്തിട്ട നമ്മളെ പണി കഴിയുന്ന വരെ അവര് കിടക്കും പക്ഷെ ഈ ഒന്നര ഒരു വയസ്സക്കായ അവരിങ്ങനെ പിന്നെ ഈ പിച്ച വെച്ച് നടക്കണ പ്രായംന്ന്റിയല്ലോ ആഹ് ഒരു പ്രായമായ പിന്നെ അവരെ എവിടെയും അമർന്നരിക്കൂല്ല കളിക്കൂല്ല നമ്മള പ്പങ്ങനെ നടക്കും നടക്കല് തൊടങ്ങില്ലേ ആഹ് അതന്നെ ഇനിപ്പോ അവർക്ക് എല്ലും നേര അവിന്നുള്ളൊരു ഇഷ്ടക്കയ്കാരം കാരണം അവിടെ കെറണം ഇവിടെ കേറണം സ്റ്റെയർ കേസക്കെണ്ടെങ്കി നോക്കണ്ട എപ്പോളും അവിടെ ഒരാൾ വേണം
ഇവിടെ എനിക്കറിയത്തില്ല ഞാൻ കിടന്ന് പെടുന്ന പാട് സ സത്യം പറഞ്ഞാലുണ്ടല്ലോ എന്റ മൈന്റ് ഉം ശരീരവും എല്ലാം ഞാ ഫ്രഷ് ആവുന്നത് രാത്രി ഒരു ഏഴര കഴിയുമ്പോഴാ എന്നച്ചാ അവര് ആഹ് സമയത്ത് ഒറങ്ങും
ഏഹ് ഇപ്പഴേ ഒറങ്ങാണോ അപ്പൊ പഠിക്കാനൊക്കെള്ളത് പിന്നെ ഈവനിങ്ങ് നോക്കോ വൈന്നാരം
ഈ ട്യൂഷന് പോവല്ലോ
ആഹ് ട്യൂഷന് പോകുന്നുണ്ട്ല്ലേ അത് ശെരി അവര് ഒറക്കുമ്പം ആഹ് ഒരു ടൈമില് കൊറച്ചേരം ല്ലെ അതായത് ഏഴെ ടു ആഹ് ഒരു ഈ ടൈമില് ഒറങ്ങിയ പിന്നെ രാവിലെണോ എണീക്ക
മൂത്ത ആള് രാ ആഹ് രാത്രി ഒറങ്ങുന്ന ആഹ് സമയൊണ്ടല്ലോ ആഹ് സമയം പിന്നെ പിറ്റേന്ന് രാവിലെ ആഹ് സമയത്തെ ഒണര-
ആഹ് അത് ശരി ആഹ് അപ്പത്യാവശ്യം നല്ല ഒറക്കോം കിട്ടും ല്ലേ കൊറച്ച് അധികം ഒറക്കം അങ്ങനെ ശീലായി പോയിട്ട്ണ്ടാവും ല്ലെ
ആഹ് അങ്ങനെ ശീലിക്കണൊടാ കാരണവേ യു കെ ജി പഠിക്കുന്ന ആളല്ലേ ഓട്ടോ അധികം പഠി- ത്തം കാണത്തില്ല ഓട്ടോം ചാട്ടോ കളിയൊക്കെ
ചാട്ടോ ആഹ് കളിയൊക്കെയായിരിക്കും ആഹ് ശരിയാണ് അത്ര ഒറങ്ങണം നമ്മള് മാക്സിമം എട്ട് മണിക്കൂറ് ഒറങ്ങണന്നാണ് ഇത് എന്താറിയോ നമ്മള് ഫുഡ് ഫുടൊക്കെ നേരത്തെ കൊടുത്ത് ഒര് ഏഴ് ടു എട്ട് മണിന്റുള്ളില് ഒറങ്ങിയാലും ആഹ് കുട്ടിക്ക് ഒരുപാട് നേരം പിന്നെ ഒറങ്ങാൻ ഇണ്ട് ഒറക്കാണല്ലോ നമ്മളെ ആരോഗ്യത്തിന് മെയിനായിട്ട് വേണ്ടെ
ഇതിപ്പോ ഒമ്പത് മണിയാകുമ്പോം ഓട്ടോ വരുമ്പം നമ്മള് ഒമ്പത് മണിയാകുമ്പോം കറക്റ്റ് ആയിട്ട് ഒരു-
ആഹ് അതെ രാവിലെണീക്കും വേണം അപ്പ സ്വാഭാവികായി ട്ട് രാത്രി വേം പെട്ടന്ന് ഒറങ്ങും ക്ഷീണം ഇണ്ടാവും കളി അല്ലേ സ്കൂളിലൊക്കെ പോയാല്
അതെ അത് പറഞ്ഞാ റെസ്റ്റ് ഇല്ലല്ലോ വൈകിട്ട് ഒരു നാലേമുക്കാലാവും വരാന് ആഹ് വന്ന് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും കുളിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ട്യൂഷന് പോയി കഴിഞ്ഞാ പിന്നെ ഏഴ് മണിയാവും വരാൻ
ആഹ് വരാന് ആഹ് അത് വരെ പഠിപ്പ് അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കും തന്നെല്ലേ അപ്പൊ ആഹ് ഒരു ടൈമില് ആഹ് കുട്ടിനെ സംബന്ധിച്ചും പിന്നെ ക്ലാസ് പിന്നെന്ന് പറഞ്ഞാ ട്യൂഷന് ഒക്കെ ഓവർലോഡാണ് അപ്പൊ ആഹ് കുട്ടിക്ക് അത്ര നേരം ഒറങ്ങണം കാരണം മക്കൊക്കെറ്റും ഞാൻ എപ്പഴും പറയും ഞാൻ ട്യൂഷൻ ചെയ്ണൊരു മിസ് ആണ് പക്ഷെ ഞാനെപ്പളും പറയും കുടട്ട്യേള്ക്ക് ഓവർലോഡ് കൊടുക്കര്ത് എന്ന്ള്ളത് കാരണം ട്യൂഷനൊക്കെ ശരിയന്നെ പക്ഷെ ഈ പ്രായത്തിലൊക്കെ ട്യൂഷന് വിടണോ
അതെ എനിക്ക് ഈ എളയാളുണ്ടായത് കൊണ്ട് അവളെ ഇരുത്തി പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല ആ കാരണം ഇപ്പൊ ഈ ട്യൂഷന് വന്ന അഥവാ ഈ സാ സാറ്റർഡേ സൺഡേ അവര് ഹോംവർക്ക് ഇട്ട് കൊടുക്കും. അന്നേരം അത്പോലും ചെയ്യിക്കാൻ പറ്റത്തില്ല കാരണം അവ ബുക്കും കൊടുക്കുമ്പോ ഇവക്കും പെൻസിലും
മനസ്സിൽവാ അതിൻക്കറിയാ ആ കാരണം ഞാൻ പറ- ഇന്റത് മൂന്നിലും രണ്ടിലും ആണെന്നെ അവരവസ്ഥ ഇപ്പഴും ഇൻക്കറിയാ കാരണം അവര്ക്ക് ഒരാളെ പഠപ്പിക്കുമ്പോ ന്നട്ട് ഇതിന്റെ എടയിലൂടെ ന്റെ ചെറ്ത് വരും മൂന്നര വയസ്സപ്പൊ അങ്കന വാടി പോകണ്ട് ഉമ്മി ഇന്നെ പഠിപ്പിച്ചേരറയണം മൂന്നാള് ഒരേ പോല നോ- ക്കണം. നമ്മള് പിന്നെ ഞാനന്നെ ട്യൂഷൻ ഇട്ക്ക്ണൊണ്ട് ഞാൻ തന്നെ അവര്ക്ക് പറഞ്ഞ് കൊട്ക്കല പിന്നെപ്പോ വേറെ പൊറത്തക്ക് നമ്മള് അയക്കണ്ടല്ലോ അത് വിചാരിച്ചിട്ട് ആ അത് വിചാരിച്ചിട്ട് അത് ശരിയാണ് കാരണം നമുക്ക് എളയത് അതേ ഒരു പ്രായത്തില്ണ്ടാവുമ്പൊ നമുക്ക് ഇവരെ കാര്യങ്ങള് നോക്കാൻ പറ്റൂല അപ്പ നമ്മള് നീ പൈസ വെച്ചിട്ടാണെങ്കിലും ഒരാളാക്കിയാല് അവര് നോക്കിക്കോളോല്ലോ നമുക്ക് ആ ഒരു സ്ട്രെസ് എടുക്കണ്ടല്ലോ
ആന്ന് അവിടെന്ന് പറയുമ്പോ ഓവറായിട്ടൊന്നും കൊടുക്കത്തില്ലട്ടോ ആ ഏ സ്കൂളിലെ ഹോംവർക്ക് ക്കും പിന്നെ ആ പഠിപ്പിച്ചതെല്ലാം ഒന്ന് റിപ്പ് -
ആ അന്നാന്ന് പഠിപ്പിച്ചതൊന്ന് അതായത് നമ്മള് വീട്ടിന്ന് ഇടുക്കണത് നിങ്ങള് അങ്ങനെ ട്യൂഷനായിട്ട് ആ
ആ അടുത്തന്നെ ഒരൺ നമ്മുടെ ആ ഒരു ഒരു വീ എന്റെ വീടിന്ന് തൊട്ടുരാ അപ്പുറം തന്നെ അങ്ങോട്ട് നട ഒന്ന് രണ്ടര രണ്ട് മൂന്ന് സ്റ്റെപ്പ് വച്ചാ മതി
ആ ശരി ന്നാ ഓക്കെ ട്ടോ വിളിക്കട്ടോ ആ ശരി